എന്താണ് എന്തൊക്കെയുണ്ട്.
നല്ല വിശേഷം തന്നെ വെയില് വന്നിനേനു വന്നിനി ഇപ്പൊ കൊറേന്നുണ്ടോ ന്നൊരു സംശയം തുണി ഫുള്ളെടുത്ത് ഞാൻ മുറ്റത്ത് കൊണ്ട് ഇടുവേം ചെയ്തു
ആ അടനിരുന്നോ എന്നിട്ട് ഒരു കയറിലെല്ലാം വിയോജിപ്പിക്കുന്ന വിധത്തിലാക്കി ഇരന്നന്ന ഒരു വലിയിൽ ഓടാലതും കൊണ്ട്
ഇത്തിടലല്ല പണി പുറക്കി പിന്നൊരു പൊറക്കി ബക്കറ്റിലിടലാണ് പണിള്ളത്
എല്ലാം നോക്കിക്കോ എല്ലാം മറച്ചിട് മറ്റേ നമ്മ മുട്ട മറച്ചിടുന്ന പോലെല്ലാം ഓരോ
അങ്ങനെ തന്നെയാണ് അങ്ങനെ ചെയ് ചെയ്യന്നേ എന്നാലേ വേഗം ഒണങ്ങൂലൂ ഒരു വെയില് കൊണ്ടാമതിയെടീ നല്ല
ഇനാട്ടിലേ ഇല്ല വെയില്
രണ്ടും കൊറേ ദിവസായില്ലേ ഒരേ മഴ
മ്മക്കും മഴ അങ്ങനില്ല ഇന്ന് മഴ പെയ്തു പക്ഷെ മഴയില്ല പക്ഷെ ആഹ് വെയിലന്ന് പറഞ്ഞ സാധനം ഇല്ല മഴയില്ല വെയിലും ഇല്ല
വെയിലും ഇല്ല അങ്ങനെ
നല്ല തണുത്ത കാലാവസ്ഥ നല്ല നല്ല രസത് ത്തിലുറങ്ങണം ആരെങ്കിലും ഭക്ഷണെല്ലാം ഉണ്ടാക്കി വെച്ച് നമ്മളെ വിളിക്കണം അല്ല വിളിക്കണം എന്നാ പിന്നെ പ്രെഷ്നമില്ല
നം മാത്രെന്ന് വേറൊന്നുമില്ല
എന്നെച്ചാ വീട്ടിപോയാലും നടക്കി ഈ ഈ തണുപ്പ് എന്തായാലും അവിടെ പോയാൽ കിട്ടില്ല ഇവിടെ ഒരു ഒന്നര തണുപ്പ് വന്നത് മക്കളിൽ ഇപ്പ ടി വി കാണുമ്പോന്നാക്കുന്നറിയ പൊതച്ചേ ഇതൊന്നും ഇട്ടിട്ടൊന്നുമില്ല പൊതപ്പ് പൊതക്കായാരുന്നു പൊതച്ചിട്ടാ കണ്ടേ തണുപ്പ്ന്ന്റട്ട്
പ്പം പൊതുവെ ഒരു തണുപ്പിന്റെ കാലാവസ്ഥയല്ലേ ഇവിടെ
ഒക്കെ എന്തല്ലോ ഭക്ഷണം കിട്ടണ എന്തെങ്കിലും പരിപ്പടാ ആ ഞാൻ ഇങ്ങനെ ഇന്നലെ ഇന്ന് കളിയായിര്ന്നല്ലോ എന്നിട്ട വാ രാവില കളി കാണാൻ വര്മ്പോ വാ എന്റെ ഭർത്താവെനിക്ക് കൊർച്ച് കടലൊണ്ടന്ന് എന്നിട്ടെന്നോട് പർഞ്ഞാണ് ഇൻകണങ്കി രാത്രേ അത് തിന്നാ മുട്ടീട്ട് ഞാപർഞ്ഞു ഒന്നിത് വാങ്ങുമ്പൊച്ചിരി അധികം വാങ്ങലേ നമ്മക്കെല്ലാതാവൂലെ രാത്രി ഭക്ഷണം ഒന്നും കഴിച്ച് ഇതാത് കൊർച്ചന്ന് ത്ബാക്കി രാവിലെ കുപ്പിയിട്ട് അവര്ക്ക് കളിയാണണ്ടേ പിന്നെ രാവിലെ എനക്ക് തര്ന്നെ മൂന്നരക്ക് അവരെ എണീച്ചെ അപ്പൊ ഞാനുഅർഞ്ഞ് അപ്പൊ ഞാനുതാക്കി കൊർ കൊർച്ച് കൊർച്ച് പണിയെല്ലണ്ടായിനി അപ്പൊ ഞാനെന്നാക്കി ഏ ഇത് കൊച്ചൻക്ക് തന്ന് കൊറച്ചയ്ഞ്ഞിട്ട് ഞാനെന്താക്കി ഒറങ്ങാനല്ലാം പോവാൻ വീണ്ടും ഒരഞ്ചേ മുക്കാല് അങ്ങനെ ഒറങ്ങാന്നെച്ച് നിന്ന് ന്ന്ച്ചാ ഏ പിന്നെ രാവിൽത്തേക്ക് ഇന്ന് മന്ത്യാക്കാ പ ചിക്കനൊന്ന് കൊർച്ച് ഇതാക്കി വെള്ളം എല്ലം ഊറാനെല്ലാം വെച്ച് വെച്ച് പൊ ർത്ത് വെച്ച് നേരത്തെ ആക്കിയെല്ലാം വേം പണി കഴിക്ക പോമ്പം ക്ക് നല്ല അടിപൊളി കളിയല്ലേ ഇന്ന്ണ്ടായേ എന്തോരടിപൊളി കളിയാ ഞാൻ അങ്ങനെ കളി കാണുന്ന ആളല്ല പക്ഷെ ഞാനാ ലാസ്റ്റ് ഇത് എക്സ്ട്രാ അധിക സമയം കൊടുത്ത മുതല് ഇരിക്കാൻ തുടങ്ങി ഇത് എന്ത് നിമിഷം എന്തും പറ്റും ഞാനിങ്ങനെ വെർതൊരു ഗോള് എന്ന് പറയുമ്പഴക്ക ആ മൂന്നാമത്തെ ഗോള് ഇട്ടെ ഏ
ഇവര് ഒന്നാമത് ഫസ്റ്റ് ടൈം കളിക്കുന്നായോണ്ട് എല്ലാരും അവരെ ചെറിയ ടീമായിട്ട് ആദ്യേ കണ്ട് ഏ അപ്പൊ ആ ഒരു രീതിക്ക് നോക്കുമ്പ അവര് ചെറിയ ടീമന്നെല്ല അവര് കളീ തന്നെ മനസ്സിലാക്കിത്തന്ന് അവര് ചെറിയ ടീമൊന്നല്ലാന്ന്
പക്ഷെ അതെന്തുകൊണ്ടാ അവരിങ്ങനെ ഒരു കളി മാത്രം ബാക്കി എല്ലാരും കൊറേ കളി കളിച്ചില്ലെ ഇവരെന്താ ഒരു കളി മാ ത്രം ഞാൻ കൊറേ ചിന്തിച്ച്
എങ്ങനൊരു കളി മാത്രംന്ന് ഈ ലോകകപ്പില് കളിച്ചിട്ട്ണ്
അങ്ങനെയാണോ ഇവരാദ്യായിട്ട് ലോകക
ആ അങ്ങനെയാന്ന് അവര് കളി ഇത് നാലാമത്തെ കളിയന്നെ അവരും അത് ഇതുവരെ കളിച്ച എല്ലാരും അവര് സ് സമയ നിലയിൽ നിർത്തീനി ഇവര് റൺസ് എടുത്തില്ലെങ്കില് എതിര് ടീമിന് റൺസ് കൊടുത്തിട്ടില്ല ഇവരൊന്ന് ഇട് ഇത്നിങ്ങും മറ്റേ ടീമിന് ഒന്ന് അങ്ങനെ ഇവര് കൾചേ ഇത്രേം കളി ഫുള്ള്
ഫുള്ള് മറ്റേ ബോള് പിടിക്കുന്നയാളും അടിപൊളി ആഹ്
അളസു പ്പറ് മറ്റേ കളിക്കാരന്നല്ല അയാളന്നെ അടിപൊളി
അയാക്ക് മെസിനെ പോലെ നാപ്പത് വ മെസിക്ക് നാപ്പതാവാനായ്ല്ലെ അ അതേപോല നാപ്പത് വയസ്സുകാരനോലും
നാപ്പത് വയസ്സുകാരൻ അവര് സ്പെയിനിലും പിന്നെ സമനിലയിൽ നിർപ്പിച്ചതോ റ്റം ഗോളെടുക്കാൻ വിട്ടിട്ടില്ല
ഇയാള് ഇന്ന ഇല്ലെങ്കില് അർജന്റീന ഒര് ഏഴെട്ട് ഗോളടിക്കട്ടേയിന്
ക്ക് ഒറപ്പാണ്
പക്ഷെ അർജന്റീനൻ്റെ അവരും അടിപൊളിന്നെ അയാളും തട്ടീനി അയാക്ക് അയാക്ക് മാ ത്രേ അർജന്റീനത്തെ അയാക്ക് മാത്രേ നീള ഇല്ലോ ഇല്ലെങ്കി ആ അത് ഗോളാട്ടേ ആ മേലോട്ട് പോയേ നമ്മതാ നോക്കിന്ന് അയാള് മറ്റേ മെ സിനെ അവരെ പോലെ ആണെങ്കി ഗോള് പോവൂലല്ലോ മേലോട്ട്
കൊറെ സമയും കളിണ്ടായില്ലേ അല്ലെങ്കി തൊണ്ണൂറ് മിൻറ്റല്ലെ ഇത് ഇപ്പൊ ഒന്നര മ അതാ സാധാരണ ഒന്നര മണിക്കൂറ് ഇത് രണ്ട് മണിക്കൂറിന് മേലെ കളിയുണ്ടായിനല്ലോ നൂ
ഒന്നേ ഇരുപത് കൊട്ത്ത് വീണ്ടും മൂന്ന് മിൻറ്റ് കൊടുത്തില്ലേ
അങ്ങനെ കൊട്ത്ത് സാധാരണ തൊണ്ണൂറ് മിൻറ്റല്ലേ കളി
നല്ല അടി ഇത് ഇന്ന് കളി കാണാത്താക്ക നഷ്ടം തന്നെ എൻ്റെ എന്റൊരു കൂ ട്ടാരി രാവിലെ വിളിച്ചിട്ടർഞ്ഞു അവര്ക്ക് നാല് മണി മുതൽ കർ കറണ്ട് ഇല്ലാലോ ഓളെ ഭർത്താവ് കളി കാണാനായി ഇന്റ ഭ്രാന്ത് പിടിച്ച പോലെ ഓല് ണ്ടായിയി രാവിലെ വരെ കളി തീർന്ന് ഞാൻ പറഞ് ആഹ് കരന്റ് നാ അഞ്ചേമുക്കാല്ന് വന്ന് തല നിമിഷ ല്ലെ എല്ലാംനടന്ന്
അതന്നെ എല്ല ലാസ്റ്റോട്ട് അമ്പത് മിനിറ്റ് കഴിഞ്ഞതിനന് ശേഷം അങ്ങനെ നല്ല ഇൻട്രസ്റ്റോട് കൂടിട്ട് ആവേശത്തോട്കൂടി.
ബാക്കിയുള്ള ടീമിനെ പോലെ ലാസ്റ്റ് ലാസ്റ്റ്. അർജന്റീന എന്നാക്കി സമയ എങ്ങനേം കളയേണ്ട്ന്ന്. ബോളിന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നുണ്ട് ഇവർക്ക് വളടുക്കുന്നായിട്ട് അതുവരെ വയങ്കര ആവേശത്തോടെ അർജന്റീന ടീമ് അല്ല ഇതെല്ലാം ആളും ഈ പിന്നെ ഈ ഗോളിക്കെതിരെ തന്നെ എല്ലാരും അടിപൊളി അടിപൊളിന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇടുന്നുണ്ട്
ഉം ഉം
ഞാന് അങ്ങനെ ഉറങ്ങല്ലേ. ഇത്ക്ഷെ ഇന്ന് ഞാൻ രാവിലെ മൂന്നരക്കെ അർഞ്ഞീനെ അയ്നെഷം ഞാൻ ഒർങ്ങിയിട്ടില്ല.
ആഹ്
ഭർത്താവ് ഒന്നുറങ്ങി. ആഹ് ആറ്മണി കഴിഞ്ഞിട്ട് ഒർങ്ങീട്ട് എട്ടര്ക്കാണ് എണീചെഹ് ക്ഷെ എനക്ക് ഒറക്കം വന്നില്ല ഞാൻ ഓരോന്ന് പുട്ടിന് കൊയച് വെച്ച് പിന്നെ ത് ണ്ടായ പോർത്ത് ഡ്രസ്സ് അൻ ഒക്കതുണ്ടായി അത് ഉള്ളിലേക്ക് വെച്ച്.
ഉം പ്പം സെൻസെസ് എടുക്കാൻ ആൾക്കാര്. പിന്നെണ്ടല്ലോ അയിന്റെ എന്തോ വന്നിട്ട്
ആഹ് ഇവിടെ വെർനോത്രെ ഇന്ന് മുതൽ അല്ലേ പിന്നെന്താ
ഉം
പിന്നെ നിങ്ങള അടുത്ത് എത്തോ ആള് വന്നോ?
ഉം ആള് വന്നിട്ട്ണ്ട്.
ആഹ് അയനെ വിളിക്കുന്നാഇരിക്കുംല്ലെ മക്കള്
കാര്യങ്ങള്
ആഹ് നീ ആ ഡ്രസ്സിനെല്ലാം മല്ല മല്ല എടുത്താ പിന്നെ. അവരിപ്പ ഇത് കഴിഞ്ഞ് പോവുമ്പോക്കെന്നെ മഴ പെയ്യും
പിന്നെന്താ
ഇടയ്ക്കിടെ അവക്കും കൂടി ഒന്ന് പറഞ് കൊടുക്കണം
ആഹ്
അവര് എവിടെ പോയിട്ടീല്ല ഉം ഒറ്റൊരാള് ഒരാളെ ഉള്ളൂടി ഒറ്റരാൾ ഒരാളേ ഉള്ളൂ
ആഹ് നമ്മക്. അല്ലാ നീ ഫോണിൽ ചെയ്ത്. അപ്പ ഞാൻ ചെയ്തില്ല നമ്മപ്പെവടേ ഇവിടെ വാടകയ്ക്ക് ആയോണ്ട് ചെയ്തില്ല. നീ മേലല്ല ഇല്ലേ മല്ല താഴെയൊക്കെ നടന്നോ?
ഉം. ഞാൻ തായെത്തി.
എത്യാ
ഉം പിന്നെ അപ്പൊ നിങ്ങൾക്ക് വാടക വീടിന് ചെയ്യണ്ടേ അപ്പൊ നിങ്ങള് റേഷൻ
ആഹ് ഇവിടെ വരോ വരണോത്രല്ലേ വന്നാ ചെയ്യുവല്ലോ
റേഷൻ കാർഡിലെങ്ങനെയാ
റേഷൻ കടലുണ്ട്.
ഇവ വാടക വീട്ടന് ഇത് കൊടുത്തിട്ടാ ചെയ്യ.
അല്ല നമ്മ മുമ്പേ റേഷൻ കാർഡ് ആക്കി വെച്ചിന്ഈ വടകരെ മുമ്പ് ഇണ്ടായിന്. ഞാൻ മോനെല്ലാം പ്രസയിക്കുന്ന മുമ്പിലേ നമ്മ ആദ്യൊ രിക്കെ ഇങ്ങോട്ട് വന്നിന് പിന്നെ വീണ്ടും വീട്ടിലേക്ക് ന്നെ തിരിച്ചു പോയി. പിന്നീ വന്നതല്ലേ പക്ഷെ റേഷൻ കാർഡുണ്ട് നമ്മക്ക്.
ഉം.
ഇപ്പനി ഇവിടത്തെ എ ഗ്രിമെന്റ് ഇതാക്കുവല്ലോ അപ്പൊ അത് വെച്ചിട്ട്. പിന്നെ ഇടമ്മ ഇവിട് നക്കുന്നത് ഇതാക്കിയാ മതിയല്ലോ.
അതെ അതെ.
ആഹ. വീട്ടിൽ ആരല്ല ഇല്ലേ.
ഇന്ന് ഇപ്പ എല്ലാരും മക്കളും ഭർത്താവും എല്ലണ്ട്. ഇന്നില്ലടി പണനിയില്ല.
ആഹ.
പിന്നെ എന്തൊക്കെ അറിയണ്ട ഓനി മന്തിയാ.
ഞാൻ മന്തി ഉണ്ടാക്കിന്ന് മ ഇത് ഇണ്ടാക്കില്ലടി മയോണിസി ഉണ്ടാക്കില്ല അതിന് മു. പീല്ല മുട്ട പോയി വാങ്ങി പുഴുങ്ങി ഉരുളേക്കങ്ങിട്ട് അടിക്കണംന്നുണ്ട് പക്ഷെ കരഡൂല്ല.
ആഹ് നീ അങ്ങനെ ആക്കല ഞാ മറ്റേത്ന്നെ ആക്കല.
മറ്റേതാക്കുമ്പോ ഭർത്താവിന്നെ മക്കള ഇങ്ങന്നെ ഇതാക്കും. പറയും അങ്ങന്നെ പറയും എന്താ അത് തൊന്നൂടാ സൗന്ദര്യം പോവും അത് പോും. തു പോവും പക്ഷെ ഇടെ മുട്ടയും ഇല്ലാട്ടോ മുട്ട വാങ്ങണം ഇടെ എട്ട് രൂപ ഇടെ. പുറത്ത് മറ്റേ ഇന്നലെ. മറ്റേ കൊറച്ച് പൈസ കുറഞ്ഞ മുട്ടക്കടയുണ്ട്. മുട്ട മാത്രം വിൽക്കുന്ന അടന്നും നോക്കിയ എത്രന്ന അറിയില്ല.
എഴങ്ങാനായി.
ആഹ.
ഇ ഇവിടെ ഏയ് പറയുന്നുണ്ടായിനിയനും.
ഏഴൊന്നല്ല നമ്മളെ ഇവിടെ ഏഴരയ ഉണ്ടായ നിങ്ങക്ക്. നിങ്ങൾക്ക് അന്നേ അത്രേല്ല പൈസ ഉണ്ടറ്റ നമ്മക്ക് അന്നേ ഏഴര അപ്പൊ ഇവിടെ എട്ട ഡേറ്റ് ഉണ്ടാവും. ഇ ന്നല വര് പോയിന് അപ്പൊ കട തുറന്നിറ്റാ
ആഹ് ഒരു ഏഴാന്നാ പറഞ്ഞത് ചോയിച്ചപ്പോ ഇന്നലെ
ആ നമ്മള തൊട്ടടു കാർഡിൽ എട്ട്ന്ന് ന്ന പറഞ്ഞഞ് ഇന്ന് ചോദിക്കണത് ഒമ്പതായിട്ടുണ്ടാവും പറയാൻ പറ്റൂലട ഭയങ്കര പൈസ യാണ്. ക്ഷെ മുട്ട കുറച്ച് വലിയത അടി ചെറിയതല്ല ചെറിയ മുട്ടല്ല ഇത് കൊറച്ച് വല്യ മുട്ട.
ഓരോ സാധന ഇപ്പം വെളിചെണ്ണ കെ ലാം നല്ലോണം കുറഞ്ഞില്ല ഓരോന്നിന് കൊറിബം ഓരോനിന്
ആഹ് വെളിച്ചെണ്ണ. നമ്മളെ കട ഉണ്ടല്ലേ ചക്കിലാട്ടെ വെളിച്ചെണക്ക് ഒരു ലിറ്ററിന് ഇരുന്നൂറ്റി എഴുപതേ ഉള്ളൂ. പക്ഷെ ആ മറ്റേത്. കടകളിലല്ലോ മറ്റേ പാക്കറ്റ ആയിട്ടില്ല അത് ഒരു ലിറ്റർ ഇല്ലല്ലോ തൊള്ളായിരേ ഇല്ലോ. അയി ന് ഇപ്പൊ വ വിലക്കൊ റവിലിട്ടിട്ട് നൂറ്റിമ്പത്തി. തത്തൊമ്പത് നൂറ്റി തൊണൂറ്റി ഒബത് ഞാൻ പറന്ന്. ഒരു എഴുപഉർപ്യാ അതികം കൊടുത്താൽ നല്ലതന്നെ വാങ്ങാലോ എന്ന് ഓർ.
അത.
ന എല്ലത്തിലും മായല്ലേ.
നീ വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയല് ഓയിൽ യൂസ് ചെയ്യല്ലേ.
ഓ ഇത് അങ്ങോ പിന്നെ വെളിച്ചെണ്ണ മാത്രംആവുമ്പോ മുതലാവോ ഓയില് ഇപ്പൊ എന്തെങ്കിലും ഇതാക്കുമ്പോ അങ്ങനെ പരി - ചിക്കലൊന്നുംല്ല ഞാൻ മറ്റേഇല്ലന്ന് എയർ ഫയർ ലാണ് ചിക്കൻ എല്ലാം കോഴിയെല്ലാം ഇത ഇവർക്ക് അധികം എണ്ണ ഉപയോഗിച്ചു കൂടാം പിന്നെ വെളിച്ചെണ്ണ കറില് മാത്രം അങ്ങനെ എണ്ണ കഴിക്കുന്ന. ഇതാക്കില്ല പൂരിയെല്ലാം വല്ലപ്പോഴെ ആക്കും
ആഹ് ആഹ്
ആഹ്
പിന്നെ ആഹ് ശരി ഓക്കെ ഓക്കെ ഓക്കെ എന്നാ പറ